ആ ക്ലിയർ ണ്ട്.
ആ പറ ബ്രോ
ഞാ വെറുതെ വിളിച്ചതാ
അപ്പൊ ഞാൻ തന്നെ പറയണ എ എ അപ്പൊ ഞാൻ ത് ഞാൻ തന്നെ പറയണാ എടി എടിടി അവിടെ ലാ ശ്രീക്കുട്ടി കൊരയ്ക്ക്ന്നൊര് സൗണ്ട് കേക്ക്ണ് ബായൊന്ന് കൊറച്ച് പൊത്താൻ പറ
ഏ ക്ലിയറാവണില്ല
എടി അവളോടൊന്ന് മിണ്ടാണ്ടിരിക്കാ പറ
ഹലോ
ആ പറപറപറാ
എന്തിയേണ് എന്തെയ്യാ
ആ മനസ്ലായ്
ആ ചായടിച്ചാ
ഉം ക്ലാസ്ണ്ടായിര്ന്ന ആ ചായുടിച്ച് ചായുടിച്ചു അവിടെയോ
ആ ഞാൻ ചായുടിച്ച് എന്താ കയ്ച്ചേ
ആ ഞാൻ ചായ കുടിച്ചു കഴിച്ചെ ന്തായിന്ന് അല്ലല്ല ബിസ്കറ്റ് ബിസ്കറ്റ്
ആ ആ
അവിടെയോ
ഇബ്ടെ ചായ സാധാരണ കുട്ക്യ ചെയ്യ ന്ന് വന്നപ്പോ ചായ കിട്ടീല അപ്പൊ ചായണ്ടാക്കി
നിങ്ങള് ഇണ്ടാക്കോ
ചായ ഞാണ്ടാക്കി
ഓ അല്ല അപ്പൊ അവിടെ കിച്ചനൊക്കെണ്ടോ
കിച്ചണല്ല കെറ്റില്ല്ലേ കെറ്റലില് ഒരു കെറ്റല്ണ്ടാ ആ വെള്ളം ചൂടക്കണ വെള്ളം ചൂടാക്കേം ചെയ്യാ ഫുഡ് ഉണ്ടാക്കേം ചെയ്യാ പറ്റുള്ളു അതിലൊന്നിട്ടിട്ട് മിക്സ് ചെയ്യാൻ പറ്റില്ല ചൂടെള്ളം ഉണ്ടാക്കാൻ പറ്റും
ഓ അപ്പൊ അങ്ങനെ കുടിച്ചോ ആ
അപ്പൊ ചൂടുവെള്ളം ക്ലാസ്ക്ക് വെച്ചിട്ട് അതിൽ ടീ ബാഗില്ലേ ടീ ബാഗ്ട്ടിട്ട് പഞ്ചസാരട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ഇണ്ടാക്കി കട്ടൻ ചായ
ആ ആ ആ ക്ലാസ് ഒയ്വുണ്ടായിന്നോ ക്ലാസ് ക്ലാസ്ണ്ടായ്ന്നോ
ആ ക്ലാസൊണ്ടായിന്നു
ഉം ക്ലാസ് ആ ഇണ്ടായിരുന്നു പോയിട്ട് ഉ കൊറച് ഉം ഇവിടെ പോയിട്ട് വന്നോളൂ കുറച്ചായപ്പോഴെത്തി പിന്നെ മാളി പോയ്
മാള്ലാ ഏ ക്ലാസ് കട്ട് ചെയ്തതാ
അയ് ഞമ്ക്കിവിടെ അടുത്ത് തന്നെയാണ് തൃശ്ശൂർ റൗണ്ട് തന്നെയാണ് അപ്പൊ കൊറച്ച് പാർട്ട് ടൈം ജോബ് ചോയ്ക്കാൻ വേണ്ടി പോയത്
ആ
ആ
അങ്ങനെ ഏ ഞങ്ങൾ ക്ലാസ്സിലെന്താ പ്രത്യേകിച്ച് ഒന്നുല്ല അങ്ങനെ വെറുതെ ഇരിക്കലന്നെ അതന്നെ വെറുതെ ഇരിക്കലന്നെ വെറുതൊക്കാ സംസാരിക്ക അതൊക്കെ തന്നെ
ആഹ ആഹ് ഒന്നുമില്ല ഒന്നുമില്ല പിന്നെ എന്താ
പിന്നെ എന്തങ്ങനെ പോണ് ഇനി എന്താ പരിപാടി എന്താ
ആ ഇനിയ് പരിപാടി എന്താ പറഞ്ഞാ ആ ഇനി ഫുഡ് ഇപ്പൊ കൊണ്ടുവരും ഫുഡ് കഴിക്ക പഠിക്കാണ്ടെങ്കിൽ പഠിക്ക കറങ്ങ ഒറങ്ങാ പിറ്റേ ദിവസം പിന്നെയും എണിക്കാ ക്ലാസ്സിൽ പോവുക അതേപോലെ തന്നെ വരുക
ഡെയ്ലി ഇതന്നെ
ഉം രാത്രി നോൺവെജ്
ആഹ
ആ ആഴ്ചയിൽ ആറു ദിവസം
ഒഴിച്ച് ഏ ആറു ദിവസം നോൺവെജോ എല്ലാസിം നോൺവെജാ
ആഹ എല്ലാ ദിവസവുല്ല ഒരു ദിവസം വെള്ളിയാ ഒരു ദിവസം ഒഴിച്ചു ബാക്കിയെല്ലാ ദിവസും നോൺവെജ് വെള്ളിയാഴ്ച ചപ്പാത്തിയും കുറുമ
നോൺവെജ് കൊറെ എന്തൊക്കെ കിട്ടാ
ഉം ചിക്കൻ മീൻ മുട്ട ബീഫ് ആ ഈ നാല് സാധനങ്ങളുണ്ടാവും അവിടെ ഈ ഇതന്നെ പച്ചക്കറി മാത്രമേള്ളൂ
അവിടെ പച്ചക്കറി മാത്രേ ഉള്ളൂ ഇവിടെ എങ്ങനാ വെച്ച് കിഞ്ഞാല് രാവിലെ എണീ ഇവിടെ രാവിലെ ഒരു എട്ട് മണി രാവിലെ ഒരുഏട്ടു മണി ആവുമ്പോള്‍ എണീക്കും പല്ലേക്കും കുളിക്കും ക്ലാസ്സ് പോകും ഒമ്പത് മണിക്ക് ക്ലാസ് എറ്റാമ്പത്തഞ്ചാകുമ്പോ ഇവിടെന്ന്റങ്ങും ക്ലാസിൽ പോകും വെറുതെരിക്കും വെറുതെങ്ങട്ട് ചെലദിവസം പുറത്താക്കും നേരം വൈകി ചിലസം നമ്മള ഭാഗ്യം പോലെ ചെ ഉ ചേലേസം നമ്മൾ ഒമ്പതെ രണ്ടിനൊക്കെ ഒമ്പതെ രണ്ട് ഒമ്പത് അഞ്ചിനന് അവിടെ എത്താൻ സ്റ്റെപ് പ്പ് കേറണം എത്ര എഴുപത്തഞ്ച് പടിയുന്നുണ്ട് അഞ്ചാമത്തെ നലെ എണ്ണിനോക്കി മൊത്തം എഴുപത്തഞ്ച് പടി ഉണ്ട് ഇരുപത്തഞ്ചല്ല എഴുപത്തഞ്ച്
ശബരിമലയിൽ എത്ര ഇല്ലല്ലോ ഓ ഇല്ലഇല്ല അങ്ങനെയല്ല എ അതെ എനിക്കറിയില്ലേ അല്ലേല്ല പറഞ്ഞ പറഞ്ഞ -
എഴുപത്തഞ്ച് പടി ഉണ്ട് ഒരു പ്രാവശം എണ്ണി -
ഏ അപ്പൊ ലിഫ്റ്റ് ഒന്നുംല്ലടെ
ലിഫറ്റ് ഉണ്ട് പേഷ്യൻസിന് മാത്രേ പേഷ്യൻസി നും ടീച്ചേഴ്സിനും
ആ അപ്പോ ലെ ഹോസ്പിറ്റല് കൂടിയാ
ഹോസ്പിറ്റലിന്റെ മുകളുകളിലാണ് ക്ലാസ് ഹോസ്പിറ്റലിന്റെ മുകളില് ഹെ തേർഡ് ഫ്ലോറിൽ ബോയ്സ് ഹോസ്റ്റാൽ
ആണോ
അടുത്ത ഫ്ലോർല് ക്ലാസ് മനസിലായ
അ മസ്മസ് മസ് മ
ഏ
അ അങ്ങനെ കാര്യ ആ മനസ്സിലായി മനസ്സിലായി മ്
ആ ക്ലാസ്സിൽ പോകുമ്പർതിരിക്കും രാവിലെ അധികം ഫുഡ് കഴിക്കലില്ല രാവിലെ അധികം ഫുഡ് കഴിക്കലില്ല രാവിലെ ചെലസം കഴിക്കും ചെല സം ആ ഫുഡ് ഇവിടുന്ന് ഈ പറഞ്ഞ ഹോസ്പിറ്റലി ല്ലേ ഹോസ്പ്പി ത്തിൽന്നെ കാൻറ്റീൻ ഉണ്ട് ക്യാന്റീന്ന് പറയുമ്പോ നമ്മള് വിചാരിക്കും കൊറേ നമ്മള് ക്യാന്റീന്ന്പറയുമ്പോ നമ്മളഎന്താ വിചാരിക്ക ചായയും കുറേ സംഭവങ്ങളും സ്നാക്സ് ഒക്കെ ഉണ്ടെന്നാണ് നമ്മൾ വിചാരിക്കുക പക്ഷെ അത്ങ്ങന ത്ത ക്യാന്റീനല്ല ആ ക്യാന്റീനില് മെസ്സ ന്നെ മെസ്സ് ഇണ്ട് ഹോസ്റ്റാൽ മെസ്സ് പക്ഷെ വേറെ സംഭോളൊന്നും ഉണ്ടാവില്ല ഐസ്ക്രീം ഉണ്ട് ഒരു ഈ വല്യ ഒരു പൈസ ഉ ളെള ആ നമ്മള് പൈസ കൊടുത്ത് വാങ്ങുല്ല
ഹെ ഫുഡ് കഴിക്കല് ഡ് ഡ്
ഫുഡ് നമ്മളെ ഹോസ്റ്റൽ ഫീസ്മ്മ മൊത്തത്തില്കൊടുക്കൂ ലോ അപ്പൊ പിന്നെ എല്ലാ ദിവസം നമ്മള് ആറ്മാസ ഐസ്ക്രീമും വാങ്ങനങ്കിൽ നമ്മൾ എക്സ്ട്രാ പൈസ കൊടുക്കണം
ആ ഓക്കെ ഓക്കെ മനസ്സിലായി മനസ്സിലായി.
ഉച്ചക്ക്ന്നട്ട് ഇവടെ ഫുഡ്ണ് രാവിലെ ഫുൾ അതികം ഉപ്പുമാവട്ടഇണ്ടാവല് കൊറെ ഉപൂമാവ ഉണ്ടവാ ഉച്ചക്ക് ചോറും സാമ്പാറും പിന്നെ എന്ത അതൊക്കെ ഒരു മോര് അങ്ങനത്തെ മോര് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും പിന്നെ രസംണ്ടാവും പിന്നെ അത്
മോര് ഉം ആ മൻഷയി ഈ മോല്ലല്ലരാ
മോര മോര നാളെ ക്ലാസ്ണ്ട്
എല്ലാ ദിവസവും വൈകുന്നേരം വരയാ
വൈകുന്നേരം വരാമോ രാവിലെ ഒമ്പ മണി മുതൽ അഞ്ചുമണി വരെ ക്ലാസ്
ഓ പബ്ലിക് ഓഡസിലോ
ഏ
പബ്ലിക് ഹോളിഡേസില് ലീവ് ഉണ്ടാവും അല്ലോ
പബ് പബ്ലിക് ഹോളിഡേസില് ലീവ് ഉണ്ടാവും റൂമിൽ ഇരിക്കും നാട്ടിൽ പോകാൻ പറ്റാണെങ്കിൽ നാട്ടിൽ പോകും ഇപ്പ മൂന്ന്ദിവസം ഒരു സം ലീവ് കിട്ടണേ
ഓ ട്രെയിനിലാ അല്ലാ ബസ്സിലാ
ഞാന്ഞാ ബസില പോല്
ഓ..
മ്
ഉം
ട്രെയിനിൽ പോവു ചെലപ്പോ ട്രെയിനിൽ പോകും. ട്രെയിനില് അധികം പോവലില്ല അധികം ബസ്സില പോവൽ ബസ്സില് വന്ന സെയ്ഫ് ന്നാ വീട്ടക്ക് വരണെ
ആ
ബസിലോ അവിടുന്ന് കൊറച്ചേ ഉള്ളോ എനിക്ക് ഇവിടുന്ന് അങ്ങ നെ തൃശൂ എനിക്ക് കൊറച്ചേ ഒള്ളു
ആഅപ്പൊ ഉ ചോദിച്ചോളുഅപ്പൊ വെളിയിലൊന്നും പോവാറില്ലേ
ഇവിടെങ്ങനെ എപ്പഴും ഇവിടെ അങ്ങനെ എപ്പഴും പോവാൻ പറ്റില്ല. എപ്പഴും കറങ്ങാൻ പറ്റില്ല ഇവരായിട്ട് ഒരു ഡേ തരും. ഒരു മാസത്തില് ഒരീസം രണ്ടീസം ഇ വരെ രു ഡേ തരും ആ പുറത്ത് ഇറങ്ങാം ഔട്ടിംഗ് പറഞ്ഞ് അന്ന് നമുക്ക് ഒമ്പത് മണി മുതൽ നാലുമണി വരെ പുറത്തത്ത് പോവാ. നാല് മണിക്ക് ശേഷം നാലുമണി ആവുമ്പോൾ കറക്റ്റ് നാലുമണിആവുമ്പോ ഇവിടെ വരണം മനസിലായോ
ഏ ഒരു ഒരു മാസത്തില് രണ്ടു ദിവസം മാത്രമേ പോവൂ. ഏർ ഒരു മാസത്തി രണ്ടു ദിവസം പോകൻ പറ്റുള്ളൂ. ഹേ ആ ദിവസം നമ്മള് നാ ശരിപ്പ നമ്മൾ അവര് പറയണ ദിവസം - - മ് നാട്ടിലാണെങ്കിൽ നമുക്ക് പിന്നെ അഹ്‌തരുവോ ലീവ്.
ല്ലേ
അപ്പൊ നമ്മടെ ഔട്ടിങ് പോലും പോയി.
അപ്പൊ അന്നത്തെ നമുക്ക് ഔട്ട് പോയി അപോയി അൊ കിട്ടില്ല ഇപ്പൊ ഈ ദിവസംക്ക് വയ്യായ എന്തന്നെ എക്സാം ആണന്ന് പറഞ്ഞട്ട് നമ്മള് പറയാ ഞാൻ ഈ ദിവസം പോയില്ല പകരം എനിക്ക് വേറെ ദിവസമാണ പറ അവർ തരില്ല അവരെ എന്നാ അതേ വെച്ചേക്കണം അടെന്ന വാടറടത്ത ഇപ്പ ഒരു നമ്മള അങ്ങനെ എപ്പോഴും പോലെന്ന് മി ചേട്ടാ
അപ്പൊ ഫോ ഏ അപ്പൊ ഫോൺ യൂസ് ചെയ്യുന്ന കാര്യോ അത് ഫോൺ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഇഷ് ന്നല്ലോ അല്ലാണ്ട് അതിും ടൈമും കാര്യങ്ങളുണ്ടോ ബ്രേക്ക് യ്യ ബ്രേക്ക് യബ്രേക്ക് ഏ ഏ ഏ
സൗണ്ടാ
ആഹ ബ്രൈക്ക്ണ്ട് ആ
ഉ ഹലോ
കെഴപ്പല്ല ആ ആ കേക്കണ്ട്കേക്കണ്ട് കേക്കണ്ടി പറ
ആ പത്ത് മണിക്ക് ശേഷല്ലേ ഈ റൂമിന്റെ പുറത്ത്. ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല ചെലോര് ബോയ് ഫ്രണ്ട്വീഡിയോ നീറ്റ് ഒക്കെകോൾ നോർമൽ കോൾ ക്കെ പൊർ പുറത്ത് വരാന്തൽ യൂസ് നടക്കില്ലേ കുട്ടികള് പുറത്ത വരാന്തയില് റൂമിന്റെ പുറത്ത് ഫോൺ യൂസ് ചെയ്തിട്ട് നടക്കും അത് പറ്റില്ല കണ്ട നല്ല ചീതേക്കും
അ ഏ
ഇവടെ രാ
അപ്പൊ ഹോസ്റ്റല വാടകക്കെണ്ടോ ആ ഓഹോ അങ്ങനെയ കാണുന്നു
ടുണ്ട് പിന്നെ കുറച്ച നല്ല കണ്ട് മടം എല്ലാംണ്ട് നെക്സ്റ്റ് എല്ലാ ഫ്ലോറിലും ഇങ്ങനെ നടക്കും അപ്പൊ നമ്മള ഫോൺ യൂസ് ചെയ്യ കണ്ടന്നെ പിടിക്കും പിടിച്ച നല്ല ചീത്തേക്കും ഏ മൈനല്ല ഫീമെല
ആ ആജിച്ചു
മെയിൽ എണ്ട് ഇവിടെ സെക്യൂരിറ്റി അത് ഹോസ്റ്റലായിട്ട് കണക്ട് അല്ല അ മൊത്തത്തിൽ ചേറ്റി നടന്നക്കണ ഒരു മൂന്ന് മൂന്ന് പേരൊക്കെ ഉണ്ടാവും പക്ഷെ അവര് ഈ ഭാഗ വരി ഹോസ്റ്റലെ പാത്തേക്ക അവര് വരില്ല റേഞ്ചിന്റെ എന്തോ പ്രശ്നം തോന്നി ണ് ആ വിളിക്കാം ഹലോ
ശരി ശരി ഒക്കെ ഒക്കെ
ആഹ ശരി ശരി